ഹലോ ആ കേൾക്കുന്നുണ്ടോ അവിടെ കേക്കാൻ കേക്കുന്നുണ്ടോ അവിടെ കേക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ട് താങ്കൾക്ക് സുഖമാണോ
ആഹ് എനിക്ക് സുഖാണ് അവിടെ സുഖാണോ
ആഹ് തീർച്ചയായും സുഖമാണ്
എന്തൊക്കെണ്ട് വിശേഷം
ആഹ് സുഖായിട്ട് പോകുന്നടാ കൊഴപ്പമൊന്നും ഇല്ല നമുക്ക് മറ്റേ ഈ മൃഗസ് സംരക്ഷണക്കുറിച്ച് മൃഗ ത്തിനെയൊക്കെ കുറിച്ചൊന്ന് പറഞ്ഞാലോ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും എന്താണ് അതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം താങ്കൾക്ക് ഇഷ്ടവാണോ
ഇക്കിന്ന് അത് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടവാണ് എന്റെ വീട്ടിലും കുറെ മൃഗങ്ങളുണ്ട് പശുണ്ട് ആടുണ്ട് തുപോലെ തന്നെ നായയുണ്ട് പിന്നെ പിന്നെ അല്ലറ ചില്ലറ കിളികളൊക്കെ യുണ്ട്
അഹ് അതിനെയൊക്കെ പരിപാലിക്കുമ്പോ താങ്കൾക്ക് സന്തോഷങ്ങളൊക്കെ കി ട്ടുന്നുണ്ടോ മനസ്സിന് ഒരു കുളിർമ യൊക്കെ
ആഹ് ഈ ആടിനെയും പശുവിനെ ഒക്കെ അതിനെ പരിപാലിക്കുന്നത് അച്ഛനും അമ്മയും ആയിട്ടാ പിന്നെ നായടെ കാര്യങ്ങൾ നോക്കുന്നഹ് ഞാനും എന്റെ വീട്ടിലുള്ള എന്റെ മോളും എന്റെ ഹസ്ബന്റ് ഒക്കെ ആയിട്ടാ നായയുടെ കാര്യങ്ങൾ നോക്കുന്നതും പിന്നെ കിളികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഞ ഞങ്ങളാണ് പിന്നെ പശു ആടൊക്കെ പരിപാലനം എല്ലാം അമ്മേ അച്ഛനും കൂടെ എന്നിരുന്നാലും അവർക്ക് അതിന്റേതായ വരുമാനങ്ങൾ നല്ലൊരു വരുമാനമാണ് ഈ മൃഗസ് സംരക്ഷണം എന്ന് പറയുന്നത് തന്നെ
തീർച്ചയായും നമുക്ക് മൃഗങ്ങളെ സംരക്ഷിക്കുന്ന മൂലം ഇപ്പ പശുവാണെങ്കിൽ
വാണെങ്കിൽ പാല്
പാല് വരും പാല് കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിത വരുമാനം നേടാൻ പ റ്റും അതേപോലെ തന്നെ ആട് പാല് കൊണ്ട് നമുക്ക് വരുമാന മാർഗമാകും അതേപോലെ കോഴി വളർത്തലാവുമ്പോ മൊ മുട്ട താറാവാമ്പോൾ മൊട്ട പിന്നെ ഇറച്ചിക്ക് ഇറച്ചി കോഴിക്ക് വേണ്ടി നമുക്ക് കോഴിയെയും താറാവിനെ ഒക്കെ വിക്കാൻ പറ്റും
അത് തന്നെ സ്ഥിരമായിട്ട് നമുക്ക് മുട്ട കിട്ടണങ്കി ബോയിലർ കോഴിയൊക്കെ വളർത്തണം
നാടൻ കോഴികളും അത്യാവശ്യം മുട്ട ഇപ്പം നൽകുന്നു ല്ലോ നമുക്ക് ഇപ്പ സ്ഥിര വിട്ടില്ല എങ്കിലും ഒരഞ്ച് അഞ്ചാറ് പെടക്കോഴി ഉണ്ടെങ്കിൽ മുട്ട ഇടുമല്ലോ അങ്ങനൊക്കെ നമുക്ക് വരുമാനം കിട്ടുമല്ലോ അപ്പോ മുട്ടക്ക് നല്ല ലെ ആണല്ലോ ഒമ്പത് രൂപ അടുപ്പിച്ചില്ലേ
ആഹ് അതുപോലെ തന്നെ പശുവിന്റെ പാല് തന്നെ പാലിന് തന്നെ ഇപ്പ ലിറ്ററിന് വെല കൂടിയിരിക്കുവാ ഒരു ലിറ്ററിന് നാപ്പത്തെട്ട് നാപ്പത്തൊമ്പത് രൂപയാണെങ്കിൽ തന്നെ അതൊരു പന്ത്രണ്ട് ലിറ്റർക്കെ ആവുമ്പോൾ അപ്പഴത്തേക്കിന് നല്ലൊരു പൈസ നമുക്ക് വരുമാനമായിട്ട് കിട്ടും അതുപോലെ തന്നെ അതിന്റെ വളം ചാണകം ഒക്കെ തന്നെ അത് നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാനും പറ്റും വളവായിട്ടും ചെടികൾക്കായാലും
അത് വിക്കാനും പറ്റുന്നുണ്ട് ഇപ്പോൾ വിക്കാൻ പറ്റുന്നുണ്ട് ജൈവവശിഷ്ട യിട്ട് ഇപ്പ ചാണകം ഒരു ചാക്ക് കണക്കിന് വിക്കാൻ പറ്റുന്നുണ്ട് ഓരോ ചാക്കിന് ഇത്ര രൂപ വെച്ച് അപ്പ അങ്ങനെയൊക്കെ വരുമാനം കിട്ടുന്നു
ശ്മശാന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ചാണകം കൊണ്ടുപോകാറുണ്ട്
തീർച്ചയായും
അത് പോലെ ആഹ് പക്ഷേ ഇത് കൊറച്ച് പാടാണ് കൊറച്ച് പാടാണ് ഈ പശുവിനെ നോക്കുന്നതും വളർത്തുന്നതൊക്കെ കാരണം അതിൻ്റെ ആഹാരങ്ങൾ ഒരു ദെവസം തന്നെ അയിന് ഒരു ഇരുന്നൂറ് രൂപയുടെ എങ്കിലും ഒരു ആഹാരം അതിനെത്തിക്കണം
സാധാരണ സാധാരണ പോച്ചാ പിന്നെ നമ്മുടെ വീട്ടിലെ ഈ കാടി അതൊക്കെയല്ലേ ഈ പശുവിന്റെ ആഹാരം എന്ന് പറയുന്നത് പിന്നെ എന്തുവാ കപ്പലണ്ടി പിണ്ണാക്കോ
അല്ല അത് തന്നല്ല നമുക്ക് പിന്നെ പിണ്ണാക്കുണ്ട് പരുത്തി പിണ്ണാക്കുണ്ട് ഉണ്ട് പിന്നെ ഓക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഈ സൊസൈറ്റീന്ന് തന്നെ നമുക്ക് സപ്ലൈ ചെയ്യുന്നൊരു സാധനവാ
സബ്സിഡി കിട്ടാറില്ലേ ക്ഷീര കർഷകർക്ക് വേണ്ടി സബ്സിഡി മെത്തേഡ് ഇല്ല
ആഹ് അങ്ങനെയൊക്കെ കിട്ടാറുണ്ട് പക്ഷെ എന്നിരുന്നാലും ആഴ്ച ആഴ്ച ഒരു ഒരു ചാക്ക് ഒരു ചാക്ക് എന്ന കണക്കില് ആഴ്ചയാഴ്ച നമ്മൾ അവിടെ ഇറക്കി കൊണ്ടിരിക്കുന്നത് ന്നാ
ഇപ്പോൾ ഈ ക്ഷീര കർഷകർക്ക് വേണ്ടി സബ്സിഡി കൊടുക്കുന്നുണ്ടല്ലോ പശു വളർത്തനയാ പശു വളർത്താനും ഇപ്പൊ ആട് വളർത്താനും അങ്ങനെ ക്കൊള്ള സബ്സിഡികൾ ഇപ്പൊ നാല് ശതമാനം പലിശ ആ രീതിയിലൊക്കെ ഇപ്പോൾ സർക്കാര് സബ്സീഡി ആയിട്ട് കൊടുക്കുന്നുണ്ട്
അതെ അതെ അതെ അതെ ആഹ് പിന്നെ ഇത് സൊസൈറ്റീന്ന് തന്നെ ഈ കർഷകർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് കേട്ടോ ക്രിസ്മസ് ആവുമ്പോ ഉണ്ട് ഓണം ആവുമ്പോ ഉണ്ട് സ്കൂള് തുറക്കുന്ന സമയത്തുണ്ട് അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങള് ഈ സൊസൈറ്റീന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കാരണം സൊസൈറ്റി ഓണത്തിനാവുമ്പോ നമുക്ക് കിറ്റ് കിട്ടും ക്രിസ്മസിനാവുമ്പോ നമു ക്ക് അവിട്ന്ന് കേക്ക് കി ട്ടും സ്കൂള് തൊറക്കാൻ സമയത്ത് ബുക്കുകള് കിട്ടും അങ്ങനെ ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്
ഹേ തീർച്ചയായും അതേപോലെ പട്ടി പട്ടി വളർത്തുമ്പോ നമുക്ക് അതൊരു കാവൽക്കാരനായിട്ടാണല്ലോ നിക്കുന്നെ പട്ടി ഇപ്പൊ മനുഷ്യന്റെ അല്ലെ മനുഷ്യ നമ്മള് തിരിച്ച് അതിനെ സ്നേഹിക്കുന്ന പോലെ നമ്മളെ സ്നേഹിക്കും ഒരു വാലാട്ടി ആയിട്ട് നമ്മടെ കൂ ടെ ഇങ്ങനെ എപ്പൊഴും കാണുവല്ലോ അതിനെ പരിപാലിക്കുന്നയിന് ഭയങ്കര ബുദ്ധിമുട്ടൊണ്ടോ ആഹ് പറഞ്ഞോ താങ്കള് പറഞ്ഞോളൂ
ട്ടത്തിലൊക്കെ ആദിമ കാലഘട്ടത്തിലൊക്കെ ഈ മനഷ്യ ഷ്യര് മനുഷ്യര് ആദിമ കാലഘട്ടത്തിലൊക്കെ ഇണക്കി വളർത്തിയ ഒരു മൃഗമാണ് നായേന്ന് പറഞ്ഞ് അവരുടെ ആ ഒരു കൃഷി ആഹ് കൃഷിയ കൃഷി ആവശ്യങ്ങൾക്കായി ഒരു കാവലിനായിട്ടും പിന്നെ അവർക്ക് വേട്ടയാടാനുമായിട്ടൊക്കെ അവര് കൂടെ കൊണ്ട് നടന്നിരുന്നത് ഈ നായയെ മാത്രമാണ് അതുപോലെ തന്നെ ആട് ഈ ആദിമ ആദിമ മനുഷ്യർ ആദ്യമായിട്ട് ചുട്ട് കഴിച്ചിരുന്ന ഭക്ഷണമാണ് അവര് കൂടുതല് സ്വാദിഷ്ടമായിട്ട് കഴിച്ചിരുന്ന ഭക്ഷണമാണ് ഈ ആട് ചെമ്മരിയാട് എന്നിവയൊക്കെ
തീർച്ചയായും ചെമ്മരിയാടിനെ വളർത്തുന്നത് മൂലം നമുക്ക് എന്തോ രോമം ചെമ്മരിയാടിന്റെ രോമം എടുത്ത് അത് കമ്പിളി നിർമ്മിക്കാനും വസ്ത്രം അതൊക്കെ ഒരിപ്പോ നല്ല ബിസിനസ്സായിട്ട് മാറിയിരിക്കുവയാണ് പ ചെമ്മരിയാടിനെ ക്കെ വളർത്തിയ ക
നീക്കങ്ങളാണ് അത് തന്നെ
അതേപോലെ തന്നെ ഇപ്പൊ ഒരുപാട് ഇപ്പൊ ലൗ ബേഡ്സാണെങ്കിലും നമുക്ക് അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ വളർത്തുന്ന സാധനങ്ങളാ അത് വിറ്റാലും നമുക്ക് പൈസ കിട്ടുന്നുണ്ട്
അത് തന്നെ ഇപ്പൊ എന്റെ വീട്ടി തന്നെ ഒരു നാല് ലൗ ബേർഡ്സിനെയാണ് ആദ്യം വാങ്ങിച്ചത് തന്നെ ഇപ്പ അതിനെ അതിനെ പരിപാലിച്ച് പരിപാലിച്ച് അതിനി ഇപ്പ അതീന്ന് കുഞ്ഞുങ്ങളുണ്ടായി അത് മുട്ട യിട്ട് അതീന്ന് കുഞ്ഞുങ്ങൾ ഒണ്ടായി ഇപ്പ പത്തെണ്ണം ആയിട്ടൊണ്ട് വീട്ടില് മൊത്തത്തില് ആറ് കുഞ്ഞുങ്ങളൂടെ വന്ന് ഇപ്പ പത്ത് ലവ്ബേർഡ്സ് ആയിട്ടുണ്ട് അതിന്റെയക്കെ ഒരു പരിപാലനം തന്നെ ഒരു പ്രേ ത്യേക രീതിയിലാ അതുപോലെ തന്നെ പ്രാവ് പ്രാവിനെയൊക്കെ ഒരു സെപ്പറേറ്റ് ഒരു അയ്യത്തായിട്ട് നമ്മള് കൂട് കെട്ടി വല്യൊരു കൂട് ഒരു വീട് പോലുള്ള ഒരു കൂടൊക്കെ കെട്ടി അതിനകത്തായിട്ട് വളർത്തും എന്നിരുന്നാലും നമുക്ക് വീട്ടില് ആവശ്യത്തിന് പുള്ളാരുകള് വരുന്നുണ്ട് ഈ പ്രാവിനെ കൊണ്ടുപോകാനായിട്ട് തന്നെ
തീർച്ചയായും ഒരു ഒരു പ്രാവൊക്കെ വിക്കുമ്പഴ്ത്തേക്ക് അമ്പ് മിനിമം ഒരു അമ്പത് രൂപയെങ്കിലും കിട്ടാതിരിക്കത്തില്ല അമ്പതല്ല അതിൽ കൂടുതല് കിട്ടും എങ്കിലും ഒരു അമ്പതെങ്കിലും കിട്ടാറില്ലെ ഒരു പ്രാവ് പോകുമ്പോ
അത് തന്നെ ഒരു ജോഡി ഒരു ജോഡി എന്ന കണക്കിലാണ് ന അവര് വേടിച്ചൊണ്ട് പോകുന്നത് തന്നെ
അതും നമ്മക്ക് രാത്രിലാണ് ഇതിനെയൊക്കെ രാത്രിൽ ഈ പ്രാവുകൾക്ക് കണ്ണധി കം കാണത്തില്ലെന്ന പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം ഈ വേടിക്കാൻ വരുന്നവര് രാത്രിയിലെ വരുത്തുള്ളൂ സന്ധ്യാ സമയത്തെ അവര് വരു രാത്രിയിൽ ആകുമ്പോ അവർക്ക് പറന്നു പോവാനായിട്ട് പറ്റത്തില്ല അത് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കും അപ്പം രാത്രിയിൽ വന്ന് അതിൻ്റെ കൂടിനകത്ത് നിന്ന് കൂടിൻ്റെ മുകളിലൊ ക്കെ ആരിക്കും ചെലപ്പോ അത് ചെലപ്പോ അത് താമസിച്ചൊണ്ടിരി ക്കുന്നത് അപ്പോ അയിന്റെ അവിടന്നൊക്കെ പിടിച്ചോണ്ടു വന്ന് രാത്രിയിലൊക്കെ ആയിരിക്കും
തീർച്ചയായും ഇതേപോലെ നമുക്ക് ഇപ്പോൾ പോത്ത് വളർത്തൽ പോത്ത് ത്ത് പിന്നെ എന്തോ കുഞ്ഞിലെ കു കുട്ടി പോത്തിനെ വാങ്ങിച്ചിട്ട് അതിനെ ആഹാരവും തീറ്റയും കൊടുത്ത് വളർത്തി വലുതാക്കി അതിന് നല്ല റേയ്റ്റിൽ വിൽക്കുന്നവരുണ്ട് വിൽക്കുന്ന കർഷകരെ നമ്മൾ കാണുന്നുണ്ട് ക്ഷീരകർഷകരെ
അതെ അതെ
അത് ഇന്ന് ഇപ്പം മൃഗസംരക്ഷണം എന്ന് പറയുന്നു പണ്ടൊക്കെ മൃഗങ്ങൾ വരുമാന മാർഗത്തിന് ഉപയോഗിച്ചിരുന്നു എങ്കിൽ ഇ ഇപ്പോഴാണ് കൂടുതലും നല്ല രീതി വരുമാനം മാറുന്നത് ഇപ്പ ഈ പക്ഷികളെ പോലുള്ളതിനെ ക്കെ പണ്ടൊക്കെ നമ്മള് സാധാരണ വീട്ടിൽ വളർത്തുക ആ ഒരു രീതിയാണ് ഇപ്പ പക്ഷ പക്ഷെ അതൊരു ബിസിനസ് ആയിട്ട് മാറിയിട്ടുണ്ട്
അതെ ഈ പോത്ത് ഈ പശുവിനെ വളർത്തുന്നതിലും നല്ലത് നമ്മൾ എന്തുകൊണ്ടും പശുവിനെ വളർത്തുമ്പോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളാണ് കാരണം അത് പിടിച്ചുകൊണ്ട് ഓടുക ആഹ് പിന്നെ അതിന്റെ അതിന്റെ പുറേ നടക്കണം കാരണം അതിന് പോച്ച ഇറക്കണം പിന്ന ഒക്ക് വേണം ഒക്കെ വേണം അയിന് ആഹാരം കൊടുക്കാനായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഇതെല്ലാം കൂടെ കൊണ്ട് പശുവിനെ വളർത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നാലും വരുമാനമുണ്ട് പക്ഷേ പോത്തിനെ ആകുമ്പോൾ അങ്ങനെയല്ല പോത്തിന് നമുക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ട്പയി അതിന് ആഹാരം ആഹാരം എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ രാവിലെ അതിനെ കൊണ്ടന്ന് ഒരു കണ്ടത്തെ കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ അവിടെ വെള്ളം ഉ ണ്ട് അയിന് ആഹാരത്തിന് പോച്ചെയുണ്ട് എല്ലാം ഉണ്ട് അത് അത് കഴിച്ചണ്ട് അത് വൈകി ട്ട് വരെ അതവിടെ കിടക്കും നമുക്ക് അതിനെ അധികം ശ്രദ്ധിക്കണ്ട
ഇതേ കണക്ക് പിണ്ണാക്കൊക്കെ വേണ്ടേ പോത്തിനും അതിനും
അധികം വ വല്യ കൊടുക്കാം പക്ഷെ അതിന് നമുക്ക് ഈ പുളിരി പിണ്ണാ ക്ക് അങ്ങനെയൊക്കെ നമ്മളത് കൊടുക്കുന്നത് പക്ഷെ നമ്മൾ ഈ പശുവിന്റെ നോക്കുമ്പോ അ ത്രത്തോളം നമുക്ക് ഹേ റിസ്ക് എടുത്ത് ഈ പോത്തിനെ നോക്കേണ്ട ആവശ്യല്ല രാത്രിൽ രാവിലെ കൊ ഇല്ല രാവിലെ രാവിലെ നമ്മൾ അയിനെ വയലിലോ എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് കെട്ടി സന്ധ്യ ആകുമ്പോൾ അഴിച്ചുകൊണ്ട് വന്നാൽ മതി പശുവിനെ ആുകുമ്പോൾ അത് കണക്കല്ല
ക്കെ ഈ രോഗങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അത് ഈ കർഷകരെ ഈ ക്ഷീര കർഷകരെ ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ
ആഹ ചില സമയത്ത് ആ ചില സമയങ്ങളില് ചില സമയങ്ങളിൽ ഇതിനൊക്കെ ഈ കൊതുകേടി കൊണ്ടൊക്കെ ആയിരിക്കാം എന്തോ അറിയത്തില്ല ചിലപ്പോ ചില സമയത്ത് ത്ത് ഈ പശുവിനൊക്കെ ചിക്കൻ ബോക്സ്ന്ന് പറഞ്ഞൊരു രോഗം പിടിപെടും
കുളമ്പ് രോഗം അങ്ങനെരു രോഗം ഇല്ലേ അത് മൃഗങ്ങൾക്ക് വരുന്ന രോഗ അല്ലേ
കുളമ്പ് രോഗമ ഉണ്ട് പക്ഷെ അതിനൊക്കെ നമ്മൾ വാക്സിൻ എടുത്ത് വെച്ച് ന്നൊണ്ട് ഇതിന് ഇതുവരെ വന്നിട്ടില്ല പക്ഷെ ഈ നമ്മക്ക് നമ്മുടെ വീട്ടിൽ പശുവിനാണ് വന്നിട്ടുള്ളതെന്ന് വെച്ച കഴിഞ്ഞാൽ വെ കഴിഞ്ഞാൽ അതിന് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ട് ചൻ ഒരു കുഞ്ഞു ഡാവുണ്ട് കുഞ്ഞു ക്രാവിന് ചിക്കൻ ബോക്സ് വന്ന് അതിൻന്റെ കാലിലെ വ്രണ അങ്ങ് ഒരു ഒരുമാതിരി വ്രണവായങ്ങ് കാലിൻ്റെ എല്ല് വരെ കാണാൻ പറ്റുന്ന സാഹചര്യത്തിലായി നമ്മുടെ അടുത്ത് ഒരു ഹോസ്പിറ്റല കൊണ്ട് ഒരു മൃഗാശുപത്രി കൊണ്ട് കാണിച്ച് കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് പറ്റുമെന്ന് തോന്നിയില്ല അത ആകെ തളർന്ന് ക്ഷീണിച്ചൊരവസ്ഥയിലായിപ്പോ കാരണം അതിന് വേദന കൊണ്ട് ആഹാരമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അതിന് മര്യാദയ്ക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ക്ഷീണ അവസ്ഥയിലൊക്കെ പിന്നെ നമ്മൾ മാറി വേറ ഒ ആശുപത്രി മൃഗാശുപത്രിയിൽ ഡോക് വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നുകൊണ്ട് കാണിച്ച് അത് ഏകദേശം നല്ലതുപോലെ അത് പിന്നെ അത് മാറി അതിൻ്റെ ആ എല്ലിവരെ കാണാൻ പറ്റുന്ന മാംസങ്ങളൊക്കെ വീണ്ടും കിളിച്ച് വന്ന് നല്ല നല്ല പൂർണ്ണമായിട്ട് അത് ഭേദമായി മാറി
ക്ഷീര കർഷകരും നല്ല പ്രതിസന്ധി നേരിടുന്നുണ്ട് അല്ലെ പിന്നെ എന്തെങ്കിലും അസുഖം വന്നാലോ അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്
ഒരു ക്ടവിനെ വളർത്തുന്ന തന്നെ ഒരു കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാണോ കുഞ്ഞില് തൊട്ടേ വളർത്തി വലുതാക്കി എടുക്കുന്ന അതുപോലെ തന്നെ നമ്മൾീഈ കുഞ്ഞു ക്ടവിനെ വളർത്തിയെടുക്കണം കാരണം രാത്രിയിലൊക്കെ ആവുമ്പോൾ നമ്മ നമ്മളൊന്നുംരു ഉറക്കത്തിൽ ശ്രദ്ധിക്കത്തില്ല കുറച്ച് സമയം ആവുമ്പോഴത്തേക്കിന ഈ പട്ടികളുടെ ശല്യം ഉണ്ടാവുമല്ലോ
അങ്ങനെ പട്ടി കടിക്കുകയും പിന്നെ ചില ചില പശൂ പക്കൾക്കാണെങ്കിൽ ഈ പട്ടികടി മൂലം ചില പശുക്കൾക്ക് ഈ ഇതിന് അതിനെതിരെയ ഉുള്ള വാക്സിൻ എടുത്ത് ത്താലും ശരി തന്നെ അതിന് ഈ പേ എന്ന രോഗം അന് പിടിപടുകയും ചെയ്യും പിന്നെ അതിന് നമുക്ക് കിട്ടത്തില്ല പേ വന്ന കഴിഞ്ഞാൽ പിന്നെ ഒന്നിനേും കിട്ടത്തില്ല അത് മൃഗായാലും മനുഷ്യരായാലും ശരി തന്നെ അങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടുകളൾുണ്ട്
തീർച്ചയായും നമ്മള് നമുക്ക് വരുമാനവും കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ആ ആ അതിനെ നല്ല രീതിയിൽ പരിപാലിച്ചില്ലെങ്കിൽ രോഗങ്ങൾ വന്നാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വന്നാലോ അതിന്റതായിട്ടുള്ള ബുദ്ധിമുട്ടുകളലുണ്ട് അല്ല കോഴിയെ തന്നെ ഇപ്പൊ കീരിയാണെങ്കിലും പട്ടിയ ആയാലും പിടിക്കുന്നയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വേണ്ടേ വളർത്തൻ
അതെ പാമ്പുകൾ തന്നെ കൂട്ടിനകത്ത് കയറി കോഴിയെ പിടിക്കുക എന്ന വ്യവസ്ഥയില
തീർച്ചയായും അതേപോലെ തന്നെ കോഴിക്കൊക്കെ അസുഖം വന്ന് കറക്കംക്കെ വന്ന് ചത്തു പോയാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ അത്രയും വലുതാക്കിയിട്ടും ആ ഒരു പ്രയോജനം തന്നെ ഇല്ലാതെ പോവും
അതെ അതെ അതെ അതെ
ഈ കോഴി കോഴിക്കൊക്കെ പിന്നെ ഈ പട്ടി കുട്ടി കീരി അല്ലെങ്കിൽ കറക്കം അങ്ങനെയുള്ളതല്ലാതെ വേറെ വല രോഗങ്ങളും കോഴിക്കുള്ളതായിട്ട് അറിയുമോ താങ്കൾക്ക് ക്ക്
ഈ ചിലത് കൊത്തി തിന്നത്തില്ലേ ഈ മണ്ണടിന്നും ഓരോ വേസ് ആഹ് നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ കുറെ അവശി്ടങ്ങളൊക്കെ പുറത്ത് കളയുമ്പോൾ അത് കൊത്തി തിന്നുമല്ലോ ഈ കൊത്തി തിന്നുന്ന വഴിക്ക് അതിറെ ഉള്ളില് അതിന്റെ നാക്കിനടിയിലായിട്ട് ഏഹ് എന്തോ ഒരു ചെറിയ മുള്ള് പോലുള്ള സംഭവങ്ങളൊക്കെ വരും, കൊത്തി തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. അങ്ങനെ അതീന്ന് അത് ചെലപ്പോ ആഹാരം ഒന്നും കഴി ക്കാതെ അത് അങ്ങനെ ആഹ് തളർന്ന് അത് അങ്ങനെ ചത്തു പോവാറൊക്കെയുണ്ട്.
തീർച്ചയായും ഇപ്പോ ഈ മൃഗങ്ങളെ വളർത്തി പരിപാലിക്കുന്ന ഒരു വ്യക്തിയെന്ന് നിലയിൽ. എനിക്ക് താങ്കളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, താങ്കൾക്ക് ഈ മൃഗങ്ങൾ പരിപാലിക്കുന്നത് മൂലം. താങ്കൾക്ക് അനുഭവത്തിൽ വന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്, താങ്കൾക്ക് നേട്ടങ്ങൾ വന്നതും അല്ലെങ്കിൽ ദോഷം. ആയിട്ട് തോന്നിയതും എന്തൊക്കെയാണ്?
എനിക്ക് ദോഷവാ